ആ ഇപ്പൊ കേൾക്കാൻ പറ്റ്ന്നെണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖം സുന്ദരം ഇങ്ങനെ പോകുന്നു ഇം ഒരു ദിവസം കഴിഞ്ഞ് കാലപ്പാട്
ആഹ് അതന്നെ ഭർത്താവ് നാട്ടിലുണ്ടോ? ഉച്ചക്ക് ഇൻക്ക് ഉറങ്ങി കഴിഞ്ഞാല് ഇൻക്ക് ഏഹ് ഭയങ്കര ഒരു മൂഡോഫെയ്ക്കാര്
അന്താങ്ങനെ? എല്ലാർക്കും ഉറങ്ങണ ഭയങ്കര ഇഷ്ടാണല്ലോ
അല്ല ഇനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാല് എന്താ അറിയില്ല ഒരു ഒരു മന്ദപ്പ് എന്നൊക്കെ പറയിലേ അങ്ങനെക്കാരം പിന്നെ ഒന്നിനും ഒരു ഉഷാറുണ്ടാവൂല അപ്പൊ മാക്സിമം ഞാൻ ഉറങ്ങാതെ നോക്കും പിന്നെ രാത്രി പിന്നെ ഒരു പത്ത് പത്ത് പത്തരയാവും ഉറങ്ങണെങ്കില് അതുവരെ ഒന്ന് ഫോണിലൊക്കെ കളിച്ച് ആ ഫോണിലൊക്കെ കളിച്ചിരിക്കും
ഞാന് ഉച്ചക്കൊറങ്ങിയാലും രാത്രി ഒറങ്ങിയാലും ഞാൻ നല്ല ഒറക്കൊറങ്ങും
ആണോ എനക്ക് അങ്ങനെ ഉറങ്ങാ ഉച്ചക്ക് ഉറങ്ങി കഴിഞ്ഞാല് എനിക്ക് രാത്രിന്നാ ലൈറ്റ് ആയിക്കാരം ഞാന്
ഞാന് രാത്രി കാക്ക വരാന് ഹസ്ബൻഡ് വേരാൻ നേരം പത്തര മണിയാവും അപ്പൊ അത്ര മണി വരേ ഞാന് ആ അങ്ങനെ പുറത്തുന്ന് ഉറക്കിക്കാറില്ല ഓല് വന്നാ പ്പൊ നല്ല ഉറക്കെയ്ക്കാരം മേക്കു അത് വരെങ്ങനെ പാറി നടക്കും ഞാൻ വന്ന ഉറക്കഭ്രാന്തത്തിആയ്ക്കാ
അപ്പൊ ഏ പ്പൊ അപ്പൊ ഉച്ചക്ക് കെടന്ന് കഴിഞ്ഞാ എപ്പഴാ എണീക്കല്?
ആക്കെ ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് ഉറങ്ങുള്ളൂ രണ്ട്‌ മണിക്ക് ഒറങ്ങിയാലും മൂന്നര ആവുമ്പക്ക് എണീക്കും
ഓ
ഇപ്പ അലാറം വേ നമ്മള് അലാറം വെച്ച് കടന്നാലും ഞാൻ സ്വയം നീച്ചിട്ടുണ്ടാവും
ആഹ്
ബോഡിക്ക് കിട്ടേണ്ട ഒരു എനർജി കിട്ടിക്കഴിഞ്ഞ ഓട്ടോ ഓട്ടോമറ്റിക്കെന്നെ ഞാൻ എണീക്കും ആരും നീപ്പിക്കലൊന്നുല്ല നമ്മക്ക് വെയ്യാതെ ഈ ക്ഷീണം കൊണ്ടൊക്കെ പനി അങ്ങനെ വയ്യങ്കിലൊക്കെ വയർവേദന ഒക്കെ ആണെങ്കിൽ കെടന്ന നമ്മള് എത്ര ആ നമ്മൾ നീച്ചൂല
ആഹ് ആഹ് എണീക്കാൻ കയ്യൂല്ല
ആ വയ്ക്കൂലന് ഇപ്പൊ മഴ തുടങ്ങിയല്ലോ നിപ്പ അവിടെ എവിടെന്നൊക്കെ പനി ആയിട്ട് ങ്ങനെ പൊന്തി വരും പൈ ഞാ ഈ സമയ ത്ത് മഞ്ഞപിത്തെയ്ന്നു
ആഹ് ആഹ് മഞ്ഞപ്പിത്തൊക്കെ ഇണ്ടായാലില്ലേ ഫുഡൊക്കെ നല്ലോണം ഏഹ് നല്ലോണം ഇത് കണ്ടട്രോൾ ചെയ്ത് വെ
കണ്ട്രോള് ചെയ്യണം ഇനി പ ച്ച മരുന്ന് കുടിച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് പിറ്റേ ദിവസം ആഹ് ഇരുപത്തിനാല് മണിക്കൂർകഴിയാതെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂല്ല. നമ്മൾ ഫുള്ള് റസ്റ്റ് അപ്പൊ ഞാനേ യൂട്യൂബ് നോ ക്കുമ്പോ വരുന്നത് മൊത്തം ഫുഡിന്റെ വീഡിയോസ് മാത്രം. അൽ ഫാമ് ശവായ, ഷവർമ്മ, ഇങ്ങട്ട് പൂതിയായി നമ്മക്ക് നമുക്ക്ണ്ട് തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റൂല ദായ്ച്ചാ എന്താ ഒന്നെങ്കില് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അല്ലെങ്കില് പാല് ഞാന് പാല് കുടിച്ചാ അപ്പ ഛർദിക്കാണ്
ആണോ
ച്ചാൻ അയ്ക്കൂല അപ്പ വേം ഛർദ്ദിക്കും രണ്ട് ഇരുപത്നാല് മണിക്കൂർ കഴിഞ്ഞ പിറ്റേ ദിവസം നമക്ക് അടുക്കളേക്ക് പോകാൻ പറ്റൂല്ലല്ലോ നമുക്ക് ഇത് മൺത്താ നമ് ച്ച് ട്ക്കണം നമ്മുടെ ബോഡി എപ്പളും വീക്ക് എക്കാരം നമുക്ക് ഇങ്ങനെ ത്ന്ന് കയിഞ്ഞാ അപ്പം നമ്മക്ക് ഒർക്കം വരും നമ്മള് ഒറങ്ങി ഒറങ്ങി ഒറങ്ങി ഒറങ്ങി ഒരു ദിവസം കടന്നു പോണം ന്നട്ട് പിറ്റേസം ഇൻക്ക് പൊറാട്ട ചിക്കൻ തിന്നാൻ പൂതിയായിട്ട് വേട്ചെരല്ല ഏ തിന്നാൻ പറ്റ് പറ്റൂല സംഭവം ച്ച ഡോക്ടറ് ഡോക്ടറ് പറഞ്ക്ണ് നമ്മക്ക് തിന്നാ എന്തും കയ് പക്ഷെ അയില് ഞണ്ട് ചെമ്മീന്, വേറെ നാല് ഐറ്റംസ് ഇണ്ട് ഇത് മാത്രം കഴിക്കാൻ പാടില്ല നുള്ളു
പിന്നെ വെളിച്ചെണ്ണ അധികം കൂട്ടാൻ പറ്റൂല, ഉപ്പ് അധികം കൂട്ടാൻ പറ്റൂല, അങ്ങനെക്കെല്ലേ ഈ ആ അസുഖത്തിന്
അങ്ങനെ അർഞ്ഞാല് ഉപ്പ് കൂട്ടാ നമുക്ക് എന്തും കഴിക്കാം നാല് ഫുഡ് അത് ചെമ്മീന് നണ്ട് വേറെ ണ്ട് സാനം കൂടി ഉണ്ട് ഇത് ര നാലും കയിക്കാൻ പാടില്ല അത് മീനില് എന്ത് ആ മുള്ളില്ലാ ത്ത മീനാല്ലെ ചെമ്മീൻ ഞണ്ട് ഒക്കെ മുള്ളില്ലാത്ത മീൻ ക ൻ പാടില്ല കൂന്തൽ വരൂന്ന് തോന്നണ്ട്. ചിക്കന് മ്മക്ക് കഴിക്കാം വിത്യാസം ന്റെഉമ്മാനെയും ഉപ്പാനെയും വിളി ഈ വീട്ടില് മൊത്തം. ജനസംഖ്യ കൂടുതലാണ് ഞാൻ എക്കും പിന്നെ മസ്റ്റ് മഞ്ഞപ്പിത്തം വന്നത്. വന്നിട്ടില്ല കാണിക്കാൻ പോയപ്പളാണ്, ആ കൂടെ നിൽക്കുന്ന ആളെ ഞാനാണല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കി ഇങ്ങള് ടെസ് പച്ചമരുന് കുടിച്ചോളി വെറും വയറ്റി പച്ചമരുന്ന് കുടിച്ചാലോ ടേസ്റ്റ് അയിന് ശേഷം എന്താണവോ ഈ വല്യജീരകം. തേങ്ങയും കൂടി അരക്കല്ലോ. തൈരൊക്കെ, ഇക്ക് ആ മണം പറ്റൂല. അതിന് ശേഷം ആ മണം ഈ മണം. തേയ്മാനെ. അ അയില് മെയിനായിട്ട് ജീരകണോ ജീരകത്തിന്റെ മണം കേക്കുമ്പോ നിക്ക് ഛർദ്ദിക്കാൻ വരും. ടാ സമയത്ത് ഡോക്ടർ ഈ മരുന്ന് കുടിച്ചോ എന്നറിഞ്ഞ് ഞാൻ കുടിച്ചിട്ട് ടെസ്റ്റ് വക്കെയാണ്. അവിനിക്ക് അഞ്ഞൂറും ഹസ് ആയിരത്തി അഞ്ഞൂറും ആയിക്കണം. അങ്ങനെ വി ആ ഹസ് അനിയനക്കു വന്നു. പെര മൊത്തത്തി മഞ്ഞപ്പിത്തം വന്നു ഒരു നന്മടെതോ പറയാനേ പാടു മൊത്തം മഞ്ഞപ്പിത്തം ആയി. വൺ ഇയർ കഴിഞ്ഞിട്ടോ. പിന്നെ അതങ്ങ് മാറി മാറാൻ വന്നി എന്താ അതിന് മെയിൻ എന്താ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. മഞ്ഞപ്പിത്തത്തിന് പച്ച മരുന്ന് ഒന്നും കുടിക്കാൻ പാടില്ല. ഒന്നും കുടിക്ക നമുക്ക് വേണ്ട നല്ല റെസ്റ്റും നല്ല ഒറക്ക- പോണം നല്ല ഉറങ്ങാ പിന്നെ എന്താണി. ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുക. പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താ നമുക്ക് ഈ ഡോക്ടന്മാർ കഴിക്കാൻ പറണ ഒന്ന് നമ്മക്ക് ഇഷ്ടാവില്ല, വെറുപ്പാ ചെയ്യാ. അത് ഞമക്ക് ഇഷ്ടള്ളത് മക്ക് താല്പര്യിണ്ടാവില്ല ഇഷ്ടില്ലാത്ത ഫുഡ്മുക്ക് ഭയ ര്യക്കാരം. ആ മര്ന്നിനെ രണ്ടിസ ശം ഈ നമ്മളിപ്പൊ സുബയ്ക്കാ മരുന്നുടിക്കാ ഒരു ആറ്മൺക്ക് മര്ന്നുട് ചാല് പിറ്റേസ്ത്ത ആറ്മണിക്കാമ്പൊ എന്തും കഴിക്കാൻ പറ്റല്ലോ
ആണോ അത് വരേ ല്ലെ.
ലാകെന്ത് കഞ്ഞിവെള്ളങ്കൂടെമ്മക്ക് കുടിക്കാൻ വെയ്ക്കൂല. പിന്നെ പിന്നൊള്ളാശ്വാസന്താ പാല് കുടിക്കാന്നാണ്. എങ്ങനെ വന്ന ന്നാവ എന്റെ ഞാന് പൊർത്ത്ക്കെ ന്നെ പോവാ ആയല്ലൊ പ്പഴും ഒറങ്ങാന്നല്ലാതെ വേറെടുക്കും പോവൂല്ല. അ പിന്നെവിട്ത്തൊരാള് കല്യാണത്ത് കൂടാൻ പോയിര്ന്ന് അപ്പ ആഹ് അടുക്കെ മുന്നെ വറ്ണ്ക്ക്ണ് പക്ഷാളാറ്ഞ്ഞിട്ടില്ല ആള് ഞങ്ങളെ പാത്രൊക്കെ ഉപയി- ഞങ്ങക്ക് വന്നു. ഞക്ക് ആൾ ഉം സ്ഥിതീകര്ച്ചത്. അപ്പൊ ആട്ക്ക് രണ്ടായിരം കടന്ന്- അപ്പൊ മനസ്സിലായി ആദ്യം വന്ന അയാൾക്കാണെന്ന്
അഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഓല് യൂസ് ചെയ്യ്ണ തോർ-
ഏറ്റ് അതൊന്നും പ്രശ്നില്ല ഏറ്റോം ഡേഞ്ചറ് ഒരാൾ ഉപേയിച്ച പാത്രവും മറ്റാള് ഉപയോഗിക്കാൻ പാടില്ല ഞങ്ങള് കൊണ്ടേയ ഒരാള്ണ്ടോസ് ചെനക്ക് ആഹ് മുപ്പരാള് ഞങ്ങറൂമില- ഉം മൂത്രഴിച്ചിട്ട് പോയി വിറ്റേന്ന് ആളുംസെയ്ഡായ് ഞാൻ പറഞ്ഞെനു ഞങ്ങടെ ടൊയ്ലറ്റ് കേറ- വരെരുത്ട്ടോ ആ നേര്ത്ത് പോവാനാസമയം ഇവട് നാല്മണിക്കല്ലെ പൂവാ ഞ ഞങ്ങളെ പെരന്റെ അപ്രത്ത്ക്കും വ ഓഹ് അയിന്റെ അപ്പറത്തു വന്നു എങ്ങനെ ഈ വാർഡ് മൊത്തം മൊത്ത വന്ന് ഒരു വർഷം കയിഞ് പക്ഷെ നമ്മുക്ക് പറയുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഞ്ഞപിത്തം ഓക്കെ കേട്ട് കേട്ട് നമുക്കൊരു എല്ലാർക്കും അറിയുന്ന പേരാ മഞ്ഞപ്പിത്തന്ന് പക്ഷെ വന്നാ നമുക്ക് ഓക്കെ പക്ഷെ പച്ചമരുന്ന് കുടിക്കാന് ഒരുവയ്സ് രണ്ട് വയസ് കുട്ടികള്ക്കെ കുടിക്കണ കാണ ജ്യൂസും കുടി കുടി എടമാതിരി
അതിന് ഓൽക്ക് ഓൽക്കയിന്റെ ടെ ഇത് അറിയില്ലല്ലോ രുചി അധികം അറിയില്ലല്ലോ അപ്പൊ പിന്നെ അത് കുടിക്കന്നെ
ഞാൻ പറയാ എങ്ങനത് കുടിക്കും മോനെ
നമ്മള് കുട്ടികൾക്കൊക്കെ ഇണ്ടാകുമ്പളാണ് അയിന്റ എടങ്ങേറ് മനസിലാവണത് അത് പിന്നെ എങ്ങനെങ്കിലും ഭക്ഷണൊക്കെ കഴി ക്കാതെ നമുക്ക് നിക്ക നമ്മള് നോമ്പൊക്കെ എടുക്കുന്നകൊണ്ട് കുട്ടികൾക്ക് പിന്ന അതൊന്നും വയ്യല്ലോ ഓൾക്ക് ഓൾക്ക് പറയുന്ന സാധനവര് വാങ്ങി കൊടുക്കേണ്ടി വരും, കയ്ക്കാൻ കൊടുക്കേണ്ടി വരും ഓനെ പറഞ്ഞിട്ടും കാര്യവില്ല ങ്ങനത്ത അസുഖങ്ങളൊന്നും വരാതെക്കട്ടെ.
പിന്നെ വന്നിട്ടില്ല ഒറ്റട്ടെ വന്നിട്ടുള്ളൂ
അതുപോലെ ഈ പൊട്ടി അതുപോലന്നെ പൊട്ടി അറിയില്ലേ?
ട്ടിയോ അതെന്താ ചിക്കമ്പോക്സോ?
അത് ഉം ശരീരത്തില് എല്ലാവിടത്തും ഇങ്ങനെ കുരു കുരു ഇങ്ങനെ പൊന്ത
ആഹ് ചിക്കൻ പോക്സ്.
ആഹ് നമ്മളിവട പൊട്ടിന്നാ പറയാ.
ഇവിടെ ചിക്കൻ പോക്സ്ന്ന്.
ആഹ് അപ്പൊ അതൊക്കെ അതൊക് ക്കെ വരുമ്പള് ഭക്ഷണം നല്ലോണം കൺട്രോൾ ചെയ്യണം എഹ് എണ്ണയുള്ള ഭക്ഷണം കഴിക്കരുത് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴി ക്കരുത് എന്തൊക്കയാണോ.
അത് ഇവിടെ ആർക്കൊണ്ടായിട്ടില്യ. അവിടെണ്ടായിക്കണോ?
ഇല്ല എവിടെ ഇണ്ടായിട്ടില്ല നമ്മള ഇവിടെ അടുത്തൊക്കെ ഇണ്ടായിട്ടുണ്ട്.
ഇവിടാ ഇന്റെ ഇന്റെ ഉമ്മാക്ക് ഇണ്ടാരുന്നു ചെറുപ്പത്തിൽ ഒക്കെ
ആഹ് അത്പിന്നെ അതൊക്കെ ഒരു പ്രാവശ്യം ഇണ്ടായാ പിന്നെണ്ട് ണ്ടാവൂലാ തോന്നണെ ആഹ് ശരീരം അതുവായിട്ട് പൊരുത്തപ്പെടുംന്ന് പറഞ്ഞേക്കാം.
അതങ്ങനെ ഒരു റെഡ് ചൊവന്ന
ആഹ് ചൊമന്ന കുരു പോലെ ഇണ്ടാവ
പൊട്ടി പോണംന്നൊക്കല്ലേ പറയാ
അതയ്ന് ഐന് ന്തോ ഐന് വേണ്ടീട്ട് എന്തോ എ മറ്റേ ആരിവേപ്പിലനോട് ഇങ്ങനെ മേൽ തല്ലണം ഭയങ്കര ചൊറിച്ചിലായിരിക്കും ആര്യവേപ്പിലാന്നാ ഞങ്ങള് ഇവടെ പറയാ
വടെ കൈക് പിന്നെ പിന്നെ എന്തോന്ന് പറയും
ഏ അപ്പൊ അയ്നോട് മേലൊന്നാകെ അടിക്കണം അടിച്ചിട്ട് ഇപ്പൊ ചൊറിച്ചിലൊക്കെ ണ്ടെങ്കി നല്ല ചൊറിച്ചില് ഉണ്ടാവൂന്ന് പറഞ് യേണേക്ക ചൊറിയാനേറ്റെ പ റ്റൂല
ആ അത് പൊതുവേ ങ്കരതേയ് അതാണ് കൈ മുള്ള് പോലെയണല്ലോ ഐന്റെ
ആ അപ്പ അങ്ങനെ ആ ഇല്ലല്ല ഇൻക്ക് ണ്ടായിട്ടില്ല ഇവ്ടെ അട്ത്ത്ണ്ടായിന് അപ ഓല് ങ്ങനെ പറഞ്ഞന്ന്ട്ടയ്‌ അയ്ലെ എടങ്ങേറ് എത്രത്തോളണ്ട്ന്ന് മനസ്സിലായി
മ് ഓരാസ് സുഖത്തിനും അതിന്റതായ ബുദ്ധിമുട്ടും എടങ്ങേറുണ്ട് പേരിനെല്ലാം സെയ്‌ എളുപ്പാണ് മഞ്ഞപ്പിത്തം, ഡെങ്കി പനി ചിക്കൻ ബോക്സ് ന്നൊക്കെ പക്ഷെ അയിനുള്ളിലുള്ള കൊറോണക്കെ എന്തേര്
ആ കൊറോണന്റെ കാലതോന്നും പറയും വാണ്ടാ ന്റെ അസ് ബലോക്കെ ഗൾഫിലേയ്നു പിന്നെ നാ നാട്ടിലേക്ക് വന്ന് ആ ടൈമിലാ ആ കൊറെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വര്ണേ പക്ഷെ നമ്മള് കാണ് ണത് ഇവിടെ നാട്ടിലെത്തിട്ടും നമ്മക്ക് കാണാൻ പറ്റൂലേയ്നു
ഉം പൈനഞ്ജീസൊ ഇരുവീസൊ എന്തോ
ആ അവ്ടെ ആ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാ വീട്ടിൽ നിന്നിട്ടും കാര്യല്ല വീട്ടില് ഓല്
എന്നിട്ട് ഉം പൈനഞ്ജീസം കയ്യണം മേലെ മാറ്റികൊ ത്തണോ
ആഹ് കേട്ടന്നോ
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ